ഹലോ ആ മോനു തരെ പള്ളിക്ക് പോയില്ല ഇവിടെത കുൾ ചാണ്ട് കയറിന്ന ബാക് കൊടുത്തുോയിച്ചാണ്ട്
നന്നായി
പ്പൊ മാറ്റിണ്ട് ചെറ കുടിച്ചാണ്ട് വാൻ കൊടുത്തിട്ട് കുറച്ച നേരയിലെ ഉം പിന്നെന്താ
ലോഡർ ഫ്രീസ് കഴിഞ്ഞോ
ആ അത് ഞാന് കൈ രാത്രിയണ് തിന്നീന് പിന്നെ റിഫൂ ഉറങ്ങുന്നതിനു മുന്നേ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ട ഇങ്ങനെ പറഞ്ഞ അൊ ഓൻ എടുത്തക്കാ പറഞ്ഞീ ഓൻ എടുത്തച്ചീനി കുറച്ച് അതുകൊണ്ട് ഇ കുറച്ച് പിടിച്ചിലുണ്ട് ഇനി ഓവലിട്ട് ചൂടാക്കണം
ഉ ഇവിടെ ഇണ്ട് പ്രോസ്റ്റൂ പിന്നെ അതൊക്കെ ആയി സോസറന്ന ഇണ്ടായി തിന്ന അതിലേ ആ ഇവിടെണ്ട് മുത്ത നല്ല ബ്രോസ് ഇുണ്ടണ്ട് നീ
ഏഹ് -
അപ്പൊ അയിലുണ്ടല്ലോ ഓർഡർ മറ്റേ ഫ്രഞ്ച് ഫ്രൈസും-
ആഹ് ആഹ് -
സോസ ഒക്കെ ഉണ്ട് അങ്ങനെ-
ആഹ് മിക്സ് ആക്കിയാൽ മതി എന്നായിട്ട്ന്നെ ലോർഡർ- എങ്ങനെഇഞ്ഞി ചൂടാക്ക
ആഹ് ഇതിലിട്ടാണ് ചൂടാക്കാം
മം മറ്റേഓവൻലാവുമ്പോ നല്ല മ ക്രിസ്പിയായിട്ട് കിട്ടും
ഉം ഉം ഉം എല്ല്യെ പൊറത്ത ച്ചാല് ചൂടാക്കണ്ടല്ലോ
പൊർത്ത് വെച്ചാല് അത് തണ്ത്തിണ്ടാവൂലെ
അ നോക്കട്ടെ ങ്കിഷ്ട്ട ലോഡർ ഫ്രൈസ് ഞാനീയ് ബ്രോസ്റ്റ് ഇട്ടാ തിന്നാ മോനു കൊണ്ടര്ണീല്ല് ബ്രോസ്റ്റ് അല്ലല്ലോ
ബ്രോസ്റ്റ്ന്നെ മോനു മോൻ കൊണ്ടര്നെ
ഏ ചീസ് ഇല്ലാത്തെ എത്തിനാറ്റ ചീസ്ള്ളതാ രെസം
നൂറ്റി എഴുവതാ ആകെ നൂറ്റി അയ്മ്പതാ ഇള്ളയ്യ്നെ അത് വെല കൂടിയടി ആദ്യം നൂറ്റി അയിമ്ബെൻ കിട്ടി നൂറ്റി മു - മുപ്പയ്നിള്ളത് നൂറ്റി അയിമ് മ്പ താ യി ഇപ്പൊ നൂറ്റി എഴുപതായി
അവോൽക്ക് ങ്ങനെ ക ചോടം
ഇനി അവുടെ അവിടുന്ന് വാങ്ങാതെന്നാലും മതി ഇപ്പൊ പ്ലേറ്റ് ഒക്കെ മാറീണ് വേറെ പ്ലേറ്റാ ഇപ്പൊ റൗണ്ടിലിള്ള ഒരു പാത്രത്തിനാ പണ്ടൊരു സ്ക്വയർഅയ് നല്ലോ
ആഹ ആ
ഉം പ്പൊ ക്വാണ്ടിറ്റി കൊറഞ്ഞും ചെയ്ത്ണ്
ഏ അഹ് നഷ്ടല്ലെ
ഉം ഓ എവുടുന്നാ മാങ്ങിയതാവോന്നി എന്നും വാങ്ണോട്ത്ത്ന്നാണോ അറീ യില്ല ഇഞ്ഞി എന്താ ജ്യൂസ് അടിച്ചാന എന്തയ് കിട്ടിയോ
ജൂസ് അടിച്ചാ ഇന്നലെ എത്തും ജൂസ് അടിചീല്ല കാരണം നോമ്പോർന്ന് കഴിഞ്ഞെന്റെ ശേഷം എന്തോന്ന് കുറവ്ണ്ടല്ലോ അപ്പോ നോക്കിയപ്പോ ജൂസ് അടിച്ചീല്ല
അപ്പേയ്യ്
ആശ അതോ ണ്ട് അതെലയ്യ് മൂന്ന് ഓട്ടാടന്നെടി ഞാൻ അതോണ്ട് നോമ്പോറക്കുമ്പോ ഉം ഈ വാ ള്ളം കുടിച്ചാ പിന്നെ ഒത്തും മാണ്ടിരില്ലാ
പക്ഷെ നമ്മക്ക്ക്കെ വെള്ളം ആദ്യം മുന്ന്ക്ക് വാണ്ടിവെരും
ഇൻക്ക് ഞാൻ വെള്ളന്നെ കുടിചീയ അതോണ്ട് ഇൻക്ക് നല്ലോം തിന്നാൻ കയ്യും ഉം പിന്നെ പച്ചക്കറി കുറുമെനി ഞാ ഇണ്ടാക്കിനെ
ആഹ
അതോ നല്ല ടേസ്റ്റും ഇണ്ടയ്നി വെശന്ന് ഏത് കിട്ടിയാലും പള്ളേ
പച്ചക്കറിഉറുമി രസം ഇണ്ടാവും മീൻ കറീമം നല്ല രസം ഇണ്ടാവും ഇപ്പൊ മത്തി എ ഏ മത്തിക്ക് നല്ല വെലെ മിഞ്ഞാന്ന് പോ കുഞ്ഞിപ്പ കൂട്ടാം ഏ കൂട്ടാമീ കൊണ്ടുന്നപ്പം പഞ്ഞിഇള്ളതല്ലെ ഇള്ളേ
ആ പഞ്ഞിഇള്ള ന്തൊരു ടേസ്
ആടി നല്ല ഉണ്ട മത്തി ഞാനൊന്നും മത്തി തിന്നേല്ലല്ലോ ഞാ പൊരിച്ചാണ്ട് ഞാൻ തിന്ന്ട്ടോകൊറച്ച് മുള്ളിലാത്ത വാഗം വാക്കിള്ളത് പിന്നെ കുഞ്ഞിപ്പാക്ക് കൊടുത്ത് മുള്ഇള്ള വാഗം അഹ്ഹ പൊരിച്ചാൻ എന്തൊരു ടെസ്റ്റ്
വല്യ ടെസ്റ്റാ അറിയ അവൂ പഞ്ഞിള്ള മീനന്നെ അല്ലെങ്കി തന്നെ ടേസ്റ്റ്ള്ളതല്ലേ ഉം അഹ വരട്ടി വച്ചീനി ഇവിടെ സീനി എന്തൊരു ടേസ്റ്റ് ചോറിയോ അതിന്റെ വള്ളം വെരെ ആഹ ഉം അയിന്റെ വള്ളം വെരെ അച്ചക്ക് ച്ചാ തോന്നു ഞാപിന്ന പിറ്റേന്ന് രവിലെ കടിക്കക്കെ അതാട്ടിന് ഇവിടെ പിന്നെ ചെറുപ്പയറ് കറിയെന് അയ് എനിക്കിഷ്ടല്ലല്ലോ-
ഏഹ് ഉമ്മന് കണമ ഉണ്ടാക്കിന്മ് മീന് മത്തിക്കറി പണിക്കാർക്കും മാണ്ടിട്ട്- എന്നിട്ട് രസംണ്ട് നല്ല ടെസ്റ്റ് ഉണ്ട് ഞാൻ പോയി താ ഇങ്ങനെ പനീനൊക്കെ ഇട്ടാണ്ട് പഞ്ഞീനൊക്കെ കറിയിക്കിട്ടക്ക- ആയാമ അയിത്ത കറയിത്ത പനീന് ന്നാനും വേറെരുടെ ടെ ച്ചാണല്ലോ ടേയ്സ്റ്റാ ഉം- അ പണ്ടൊക്കെ പെരെലായന്ന് ആഹ് ഉമ്മ കറിണ്ടാക്കുമ്പോ പ പിന്നെ കിട്ടലുണ്ടായിന് നമ്മക്ക് അതേ പറ്റൂള്ളേനി ഉം ഉം
ആരവിടെ തിരുമ്പണൊക്കെ
അത് മൂസിന്റോട്മ
ഏഹ്
ഉം ഓല്ന്റോപ്പം ഓല് ഇപ്പ അട്ക്കളന്നങ്ങട്ട് എറങ്ങണെള്ളൂന്ന്ണ്ട്
ഏഹ് അയറ്റെക്ക്‌ ഈ നോമ്പയാലും പെര്ന്നാളായ്ലും എന്തായാലുല്ലേ പണിയോട് പണിയാണ്
ഉം ഇതരെ അവിടെ അയിന് ഇപ് എന്താറയാ വേറെം അടുക്കളെലും എല്ലാ ഉട്ടികക്കൊക്കെ തിന്നാണ്ടാക്കലൊക്കെണ്ടാവേ
ഉം നമ് നമ്മളൊക്കെ വേ പണിച്ചോ തെറ്ശൂലങ്ങനെല്ലല്ലേ
ല്ലാല്ലം പാകം പോലെ എടുക്വൊള്ളു തെരക്കൂട്ടി എടുക്കൂല
ഞ്ഞി ഇങ്ങനെ ഓലെടുക്കട്ടെ ഓലെടുട്ടെന്ന് കാത്തിക്കണാവോ അറിയില്ല
ആഹ് ആഹ് ഓളും ഉണ്ട് ജീനും എല്ലാരുണ്ടവിടെ
ഏഹ് അപ്പൊ ഓല് നഴ്സറി ഇല്ലഞ്ഞിട്ട് പോയിറ്റൊന്നുല്ല
പോയിട്ടില്ലഅഒണ്ട് ഇ ഓയ് കയിഞ്ഞൽ നാളണ്ടാവും ഒരു ഈസല്ലേ ലീവ്ള്ളൂ
ഇന്ന് ആഹ് ഇല്ലില്ലു ഇന്ന് ലീവില്ലിയൊ
ഇന്നലെ റീഫുനോക്കണ്ടിയിനിയല്ലോ
അയിനങ്ങല്ലേ നഴ്സറിക്ക് ണ്ടാവല്ലോ ഐസ്ലമികല്ലെ ഉണ്ടാവൂല്ലോ ഉം ആര് സീനുന്റെ കുട്ടിയോ
ആഹ് നമ്മളെ മൂസിൻ ഇബടത്തെ
മൂസിന്റെ ന്റെള്ളു മറ്റേ സോലായികലെന്നെല്ലേ
ഏഹ് അത് സൊലാഹ്യല്ലാ കേട്ടിഞ്ഞല്ലോ നീ യു കെ ജി കഴിഞ്ഞിട്ടാരിക്കും എന്നല്
ഇനി അത് കഴിഞ്ഞിട്ടേ കരാ
ആഹ് ആരോ നടല്ലേ എതായാലും ണ്ട് മൂസിന്റെ കുട്ടിയാണോന്നുണ്ട് ഞായിരിച്ച് പോലെ രണ്ടാളേം ഒരുമിച്ച് ആക്കിയതാണ്ന്ന്
ഉം
ഉം പിന്നെന്താ
പിന്നെ ന്താ അങ്ങ് പോണു
ഞാൻ എനക്ക്ങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊരോ വീഡിയോ ഇട്ടുന്നീലിനോ
എന്ത്
ഡ്രസ്സ് റെന്റന് ഇങ്ങനെ പാർട്ടി വെയർ ഡ്രസ്സ് കല്യാണത്തിനൊക്കെ പറ്റുല്ലേ നമ്മക്ക്
മ്
ഇടാൻ പറ്റൂല്ലേ രസ്ല്ലേ ഇജ് കണ്ടീനോ
ഞാൻ കണ്ടില്ല
മ്, അങ്ങനെ മൊത്തത്തിൽ നല്ല വർക്കുള്ള ഹെവി ഉള്ളത് ഇപ്പ നമ്മള് റെന്റിന് ഇട് ത്താ മതിയല്ലോ ഡ്രസ് കോഡ് ആക്കിയാണ്ട് എല്ലാർകൂടി ഞൻ ഇന്ക്കല്ല ഇഷ്ടയിനി
അയിന് അങ്ങല്ല റെന്റിന് എടുത്ത്ന്ന തോന പൈസ ഇണ്ടോറെന്റിന് എടുക്കാന്
ക്കാണെന്നുണ്ടെങ്കിൽ എടുക്കാതക്കെ നല്ല കാരണം ആ പൈസക്ക് നമ്മക്ക് നല്ലരു ഡ്രസ്സ്
അന്നെ ആ ആയെ നമ്മക്ക് റെന്റിന് എടുക്കണ്ട നമ്മക്ക്
ആ, അല്ലാത്തയിന്. നല്ല വെലാവുയ്
ആയിക്കോട്ടെ നമ്മളിപ്പോ അയിനല്ലേ പ്പോ കാര്യാട്ട് നോക്കണ് മറ്റേ നമ്മക്ക് ആ ഡ്രസ്സ് മിസ്സ വില്ലേ...
അതന്നെ കൊറഞ്ഞ വെലൊക്കെണെന്നണ്ടെങ്കിൽ വലിപ്പം ആകുട്ടിയൊളൊക്കെ ജുബ്ബക്കെ എടുന്ന യെടുക്കൽ ഇരുന്നൂറ്റി അയിമ്പത് ഉർപ്പ്യ കൊക്കെ അങ്ങനെ എടുക്കൽ ജുബൊക്കെ
ഉം, ഞമ്മക്ക് പെണ്ണുങ്ങ
അല്ല കുട്ടിൾക്ക് ജുബ്ബൊക്കെ വേണെ അടുപ്പിച്ചന്നല്ലേ നല്ലേ പിന്നീടല്ലോ ഓല്ക് ലേ
ആ, ജുബ്ബൊക്കെ ആരെങ്കിണി ഇടോ പിന്നെ അതൊക്കെ നമ്മള് അടുത്ത കുടുംബത്തൊക്കെല്ലാം ഇടള്ളു
ആ
യെങ്കിലും ഇടോ
അല്ലെങ്കി നമ്മുക്കങ്ങനെ ഫ്ലവർ വര്ണ ഫ്ലവർ വര്ണ കു പ്പയാണല്ലോ പ്പം മോഡല് നെഞ്ഞത് ഒരു ഫ്ലവർ വരണേ എൻ അങ്ങന ത്തൊക്കെ വാങ്ങിച്ചേണ്ടി വരും കുട്ടിയൊക്കെ
ആ ഒന്ന് രസല്ല്യ നമ്മുക്ക് ജുബ്ബനാക്കാ
നോക്കാ
ഉം
ജുബ്ബാവുബോ റണ്ടിന് എടുക്കണ്ടി വരും കുപ്പയാവുബോ മ്മക്ക് പിന്നെ എന്തേ ഫങ്ഷൻ വരുമ്പോഴും ഇടാ
ആ
പമ്പൂമാന പോലൊക്കെ അങ്ങനെത്തെടുത്തീനത്
ആഹ്
ആണുങ്ങൾക്കുന്ന അതേപോലെന്നെ ആക്കിയാൽ മതിയല്ലോ
ആ ആ
ബ്ലാക്ക്മ്മലോ അല്ലെങ്കിൽ ഏതെലും ഒരു ഇതിമ്മല് നെഞ്ഞത്തൊരു ഒരു ഭാത്ത് മാത്രം ഫ്ലവർ വര്ന്നതേ
ഉം ഉം
അങ്ങനത്തെ ചെയ്യാൻ കയ്യോ നോക്കണം ഇപ്പൊ നമ്മക് കടേല് ഒറ്റടിക്ക് കിട്ടോ കിട്ടുണ്ടാവൂലലേ കസ്റ്റമെഴ്‌സ് ചെയ്യേണ്ടിവരും
ഉം അയിനൊക്കെ നല്ല റൈറ്റു ആവും
കടലെന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മക്ക് ഇങ്ങനെ ഏത അറിണ കടയിലൊക്കെ ചോയിച്ചറിഞ്ഞ് ഓരോട് വരുത്തിച്ചൊകെ ചെയ്യുയാണെന്നുണ്ടെൽ ലാഭവു യോനി
അയിന് ഒലെ അഞ്ഞൂറിപ്യകൊന്ന് ഒരു ഷർട്ട് ട്ടൂല ആ ഇവ റെന്റിന് എട്ക്കുകണെങ്കി ഇനി ന്ക് അറീലാട്ടോ
റെന്റിനാണെങ്കില് ജുബ്ബ എടുക്കാണ് നല്ലത് അടുപ്പിക്കാണെന്നുണ്ടെങ്കി ഇങ്ങന് ത്തേന്തേലും നോക്കാ നല്ലത്
ഉം അടുപ്പിച്ച മിസിട്ടനും വേണം അന്റെ ആദൂനും വേണം
ആ എല്ലത്തിനും എല്ലത്തിനും ആണു ങ്ങാ നമ്മളെ വെല്ല്യയോൽക്കും അതേപോലെ കുട്ടിള അതേ കുപ്പായം തന്നെ ഒരുതില് ചെറുത് മുതൽ വല്തു വരെ പിന്നെ അതവാ നമ്മളടു ക്കണ അതേ കളറന്ന നമ്മളെ പെങ്കുട്ടിയൊക്കും
ആഹ് ഏഹ് കുട്ടിയോക്ക് വേറെ കളറാക്ക അപ്പളേ കു
ആഹ് ന്നാ അങ്ങനാക്കാ ന്നകൂട്ടത്ത് കൂട്ട ആഹ് മൂന്നെണ്ണില്ലേ മൂന്നെണ്ണല്ലേ എന്നാലും
ഞമ്മക്ക് പെരക്കാർക്കൊക്കെ ഒരു കളറാക്കാം പോർമ്മക്കാരോട് വേറെ ആണകി ഡ്രസ്സ് കോഡൊക്ക പറഞ്ഞാതി
ആഹ്‌ ഓല്
ഏത് പെരക്കാരയിന് മറ്റോലേ കൂട്ടൂലോ ഓലെ ന്തെങ്കിലും ആക്കാഞ്ഞിപ്പോ
ആഹ് ആഹ് സീനാ ഓലൊക്കെ ണ്ടാവു വുലല്ലേ ഇണ്ടെങ്കില് കൂടാണ്ന്ന്ണ്ടെങ്കില് ആഹ് ആഹ്.
ഫുള്ള് ഒരു കളർ പറയാം പറി. ഇങ്ങിട്ട് ഓലോടൊക്കെ ആ കളറാക്കാൻ പറയ്. അതെ ഉം ഉം അതേമാരി വാപ്പാന്റെ കു
ഓലൊന്നുംപ്പം ആ കൊറെക്കെ കഴി ഇങ്ങട്ടാന്നുണ്ടെങ്കില് എടുക്ക അതി ഇപ്പട്ത്തന്നാന്നുണ്ടെങ്കി എട്ക്കൂല. കാരണം ഓല് ഓല് അമ്മന്റെ കല്യാണത്തിന് പ്പ ത്താണല്ലോ.
ആരെ?
അടശ്ശേര്ത്തെ സിനു ഒക്കെ ഉം. പിന്നെന്താ ആഹ് ആഹ് ഓൻ വര്നെത്തെ വർ ർത്താനം പർഞ്ഞീനോ?
ഓന് പർഞ്ഞത് ഓന് ഒരു പെരുന്നാളെങ്കി നാട്ട് കൂടണം. അപ്പൊ അയിന് കൺക്കാക്കിക്കെ വരു ള്ളൂന്ന്. ഉം അപ്പൊ ഒര് ഡിസംബറോ ക്കാവുമ്പക്കെന്ന്
ബാവക്ക് പിന്നെ പണിന്തെ ശെരി ആയാ ആവല്ലെ അവ്ടുന്ന് എറങ്ങിയാരെ?
അവ്വ് അറീല്ല. വിൾച്ചോക്കണ്ടീനി. ഇന്റെലാണെങ്കി ഐ എം ഒ ഇല്ല.
ഏഹ് ഉം കുഞ്ഞിപ്പ പ്പൊ പോയ ആ പൈസ ഇതിന് മൂന്ന് ലക്ഷം ർപ്പ്യ വാണം.
എന്തിന് ആ മിഷീന്നോ? എവ്ട്ന്നാ ആക്കെ ഇണ്ടാക്ക?
അറീല്ല. ന്നാ ശ
ആഹ് ന്നാ ശരി ന്നാ ഉം